സുഖല്ലേ
ആഹ് സുഖാണ് അവിടെ സുഖം തന്നെ
ആഹ് കുഴപ്പൊന്നുമില്ല പനിയൊക്കെ ആര്ന്ന്
പനിയായിരുന്നോ
കുറഞ്ഞോ
ആഹ് കൊറവൊണ്ട്
എന്ത് രാവിലെ എന്ത് കഴിച്ചു
അപ്പം ചട്ട്നി അവിടെ എല്ലാവരും ചട്ട്നി ചട്ട്നി
ചട്ട്നി ആഹ് ആഹ്
അവിടെ എല്ലായിടത്തും കഴിഞ്ഞില്ലേ ഫുഡ് കഴിക്കല്
ആഹ് ഉണ്ട്ണ്ട് പിന്നെ
എല്ലാരും മക്കളൊക്കെ സ്കൂളി പോയി
മക്കള് സ്കൂളി വിടാൻ വലിയ ആളാ
ആഹ് ജോലിക്ക് പോണാ
പോയി പിന്നെ ചോറ് പാ
ആഹ് ആ ആകുന്നുല്ലാതും പരിപാടികളൊക്കെ.
മക്കള് പോയോ സ്കൂളിലൊക്കെ പോയോ?
ഏനിക്ക് മക്കളില്ല.
ക്യാ ആ പിന്നെ അപ്പ പഠിക്കാൻ പോയിത്തൊടങ്ങിയോ?
എന്റെ മാര്യേജ് കഴിഞ്ഞ് പഠി പഠിപ്പ് കഴിഞ്ഞിക്കണ് ഇപ്പൊ മദ്രസയില് ടീച്ചറായിട്ട് അങ്ങനെ പോ.
വർക്ക്യ്യാണോ? ആ എവിടാ ദൂരെയതെ - ഇലാണോ?
അല്ലല്ല അടുത്താണ്.
ഉം മക്കളൊന്നും ഇല്ലല്ലേ?
ഇല്ല്യ.
പ്പൻ ഞ്ഞെയൊള്ളോ?
അല്ലേ മൂന്ന് ഒല്ലായി മൂന്നായി.
ഡോക്ടറെ ന്നും കണ്ടില്ലേ?
ആ
പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയോ?
ആ പോയി. പിന്നെ വെയ്യാത്തത്ണ്ട് ന്റെ വീട്ടിലാ.
വീട്ടിൽ, ആ വീടടുത്താണോ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണോ?
ആ അവിടുന്ന് കൊറച്ച് പോയാ മതി.
ആ ആ
ഉം വൽത്തെക്കും ആ കൊറവൊണ്ട്
പിന്നെ വീട്ടില് കൃഷിയൊക്കെ ണ്ടോ?
ആ ഒണ്ട് പച്ചക്കറിയായിട്ടോ
എല്ലാം ഒണ്ട്. തന്നേ പൊറത്തൂന്ന് വാങ്ങ ത്തില്ലാ?
ആ പൊറത്തന്ന് എപ്പേലും നമുക്ക് ആവശ്യത്തിന് ഉള്ളത് എന്തേലും. ക്കെ അല്ലാതെതന്നെ നമ്മള് കിട്ട ട്ടോ
ആ കൊറച്ചൊക്കെ പൊറത്തുന്ന് വാങ്ങും ല്ലേ
ആ ആ
ഉം
ഇപ്പൊ ചക്കയിട്ടും മാങ്ങാ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ
ഉണ്ടോ ചക്കയൊക്കെ ഉണ്ടോ അവിടാ
ഉം ചക്കയും മാങ്ങയും ഒക്കെ ഒണ്ട്
വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ടോ
ആ
ഉം ഉം ഉം പിന്നെ
അവിടെ
അവിടെയല്ലാ ഉണ്ട്
ആ
ചായ ഉം
എല്ലാർക്കും ഫുഡിനോട് ഒക്കെ അങ്ങനെ താല്പര്യം വല്ലോം ഉണ്ടോ
തന്നെ ഉണ്ടാക്കും
ആ
പിന്നെ കൂടുതലും കഞ്ഞിയായിറ്റ് കുടിക്കാന
അധികം വീട്ടും തന്നെയാ അതാ
ഇല്ല ഇല്ല ഇല്ല അങ്ങനെ ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കും പിന്നെ എവിടെ പുറത്ത് പോയിട്ട് വരുമ്പം ഉണ്ടാക്കാൻ സമയം ഇല്ലെങ്കി കടേന്ന് വേടിക്കും ഉം അല്ലാതെ വാങ്ങൂ ഇപ്പൊ കടേന്ന് വാ എല്ലാം ഇപ്പൊ അസുഖങ്ങളല്ലേ
ആ ആഹാ
എല്ലാം മായവും ചേർത്തത് വരുന്ന സാധനങ്ങളാ അത് കഴിച്ചിട്ട് പിറ്റേ നമ്മള് ആശുത്രിയിലായിരിക്കും
അത് ശരി ആ
മാക്സിമം ആ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ നോക്കും
എന്തിനോടാ താല്പര്യം
എന്താ കഴിക്കുന്നതാ
ഉം മധുരവും പുളി അങ്ങനെയൊക്കെ
മധുരം ഇപ്പം കഴിക്കില്ല ഞാൻ എനിക്കിപ്പ എടയ്ക്ക് വെച്ച് ഷുഗറൊക്കെ കൂടിയായിരുന്നു
അതെ
മധുരത്തിന്റെ അവിടെ അത്ര താല്പര്യം ഇല്ല അപ്പൊ ആദ്യോക്കാണെങ്കി ഭയങ്കര ഇഷ്ടവായിരുന്നു ലഡുവും ജിലേബിയും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കോയിരുന്നു. അതിനുവേണ്ടി ഇപ്പൊ അത് കടന്ന് ഞാൻ അനുഭവിക്ക്ണേ പിന്നെ ആഹ്
വീട്ടിലെന്നെ ണ്ടാക്കു
ആ വീട്ടി തന്നെ ഉണ്ടാക്കും ആ വീട്ടി തന്നെ ഉണ്ടാകും
ച്ചിട്ടുള്ള ഫാമിലിയ
ആ ഞാനും എന്റെ മോ ഭർത്താവില്ല മോനും എന്റെ അമ്മയും മാത്രം ഇത്ര അടങ്ങുന്ന ഒരു കുടുംബം
അതെ
ആഹ് പിന്നെ ആഹ് പിന്നെ നമുക്ക് മൂന്നു പേർക്ക് പിന്നെ തോന്നേന്ന് വേണ്ടല്ലോ
ആഹ് ആഹ്
അതോണ്ട് പിന്നെ
രാത്രിയും ചോറ് തന്നെ
രാത്രി അമ്മയും മോനും ചോറ് കഴിക്കും ഞാൻ കാപ്പി ഉണ്ടാക്കും പുട്ടോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും രാത്രി ഉണ്ടാക്കാം മടി തോന്നുമ്പോ ചോറന്നെ ഞാനും കഴിക്ക് ന്നെ കഴിക്കും ആഹ് പിന്നെ
ഓനന്താ ചെയ്യ്ണ്
മോൻ പിന്നെ നേര്ത്തെ ഒരു കമ്പിനിയില് പൊയ്ക്കോണ്ടിരുന്നു ഇപ്പൊ അവര് മാറി പോയതോണ്ട് ഇപ്പ വീട്ടിത്തന്നെ നിക്ക്യയാണ് അവര് ബാംഗ്ലൂര് പോയി അപ്പൊ ഇവനെ വിളിച്ചി ഇവൻ പോണില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് അവൻ ദൂരോട്ട് പോണില്ലാന്ന് ഞ് ഉമ്മാന്നെല്ലേ വെയ്ക്കുന്നത്
ആഹ് ഞാൻ സഹായിക്കൊക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ്
പിന്നെ ഇന്ന് വയ്യാത്തതോണ്ട് അങ്ങനെ കെടക്ക്
തന്നെ ഉം ആഹ് ഇന്ന്ഉച്ചയ്ക്ക് കഞ്യായിട്ട് കുടിക്കോ ചോറ് കഴിക്ക്യോ
എനിക്ക്കഞ്ഞിനോട് ഇഷ്ടമല്ല വെയ്യാത്തപ്പോൾ കഞ്ഞി എടുക്കുന്നത് തീരെ ഇഷ്ടമല്ലേ
ചാലെ ആ ഷീണം മാറുകയുള്ളു
ആഅ അത് എപ്പഴും പറയും ഒക്കില്ല ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ
ക്ഷീണം മാറും നമ്മള് ചോറും വേറെ എന്തെങ്കിലും കഴിച്ച ച്ച നമ്മള് അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും കഞ്ഞി കുടിച്ചാ
കഞ്ഞിവെള്ളം ഉപ്പിട്ട് ട്ടൊക്കെ കുടിക്കും കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാ
ആ അപ്പ ഷീണം മാറണ്ടേ ആ വെള്ളത്തിന്റെ കൂടെ രണ്ട് ചോറും കൂടിട്ട് അങ്ങ് കഴിച്ചാ വേറെ കൊഴപ്പല്ലല്ലോ ശ അല്ലെങ്കി അങ്ങനെതന്നെ കിടക്കേണ്ടി വരും ക്ഷീണംക്ഷീണം എന്ന് പറഞ്ഞും കൊണ്ട്
എങ്ങനെ അവിടുത്തെ നായൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ ഒന്നും മൂന്നാലു ദിവസം കൊണ്ട് നല്ല വെയിലാ അതിന് മുന്നേ ഒരാഴ്ച പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു ഉം
കുഴപ്പം ഒന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല ആർക്കും കൊഴപ്പൊന്നുമല്ല എനിക്ക് മാത്രമേ ഉള്ളു ഈ വയ്യാത്തത് ഉ പിന്നെ
മഴൊക്കെ ആയതോണ്ട എല്ലായിർത്തും ഓരോ അസുഖങ്ങളും ഇതൊക്കെ പനിയും ജലദോഷവും ഒക്കെ ഇണ്ട് ചെടികളൊക്കെ കണ്ടപട്ട്
വീട്ടില് ചെറിയ രീതിയിൽ ചെടിയും ഉണ്ട് കൃഷിയും ഉണ്ട് ഒരു മൂന്നാല് ഐറ്റം കൃഷികളുണ്ട് പയറ് തക്കാളി വെണ്ടക്ക പത്രിക ഇതൊക്കെയെ ഉള്ളൂ
ആഹ എന്നാലും നമ്മൾക്ക് ഉള്ള ആവശ്യത്തിന് ചെറുത്തതായിട്ട് നമ്മള് കിട്ടുന്നുണ്ട്
പത്തനതിട്ട്
ഞങ്ങള് തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ടോ അനെ ഷോപ്പിങ് ചെയ്യാൻ പറ്റോ
ഉണ്ടല്ലേ ഉ അഞങ്ങ അവിടെുണ്ട് നമ്മ വീടിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ കടയും മാള് എല്ലാം ഉണ്ട്
ആ
പിന്നെ
ആ ഉ അങ്ങനെ വായിക്കുവോ ഒക്കക്കനക്ക േവ ഒക്കെ കാണ
വായിക്കക്കെ ചെയ്യും ആദ്യൊക്കെ വായിക്കുവന്ന് ഇപ്പം പിന്നെ കല് ആണകേ കഞ്ഞ പക്ഷം വായനൊക്കെ നിർത്തി അ ഉം സമയം കിട്ടൂലല്ലേ വീട്ട ഇല്ല ജോി പിന്നെ വേറെ ജാലിക്ക് പോകവും ആജോ അത കഴിഞ് വീട്ട വമ്പോ വീ എല്ല ജോലി
ഉം അങ്ങൾ ജോലി ഉണ്ടാവോ
ഇവി കോളേജില് ഡെി വൻസി ആറു മാസത്തേക്ക്ും ജോലിക്ക് പോകുന്നുണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കോളേജിൽ
ആഹ ക ആഹ
കേരള സർവകലാശാല എന്നൊക്കെ പറയും
ആഹ ആ അവിടെ ഹ
തിരുവനന്തപുരത്ത
ആഹ
അവടെ ഡെയലി വേക്കൻസിക്ക് ആറ്ു മാസത്തേക്ക് അത് തീരാറേ അടുത്ത മാസം തീ പിന്നെ വേറെ ജോലി നോക്കണം
ആഹ ആഹ ഉം അങ്ങനെ പോകണിണ്ടാവല്ലേ പിന്നെ വീട്ടിലമ്മ ഒറ്റക്ക
ആഹ് അമ്മ ഒറ്റക്ക്
എല്ലാ കാര്യങ്ങളും
ഓ അമ്മ അമ്മ പത്ത് എഴുത് വയസാവാറായി എന്നാല് എല്ലാം ചെയ്യും
ആഹ്
പിന്നെ ഞാൻ തന്നെ രാവിലെ എല്ലാ ചോറും കറികളെല്ലാം ആക്കി
ആഹ് ആഹ് ഉം
വീട്ടിൽ പോയിരുന്ന വീട്ടിലൊക്കെ പോയിരുന്നില്ലേ
ആഹ് പോയി പോയി
ഉം വെക്കേഷൻ എങ്ങേട്ടേലും പോകാറുണ്ടോ
ആഹ് അങ്ങനെ പോവൂല പിന്നെ അമ്പലങ്ങളിലൊക്കെ പോവും
ആഹ് ആഹ് അതുശെരി
ഉം ഉം
ങ്ങേ അങ്ങനൊക്കെ പോവൂല്ലേ? എടെത്ത് പ്പോ പൊർത്ത്ക്കൊക്കെ
ആഹ് പോ പൊറത്ത് അങ്ങനെ വേറെ എതെട്ത്തും പോവൂല.
ഹോ
ഞാ എടയ്ക്ക് പോവുമ്പം പള്ളി ഭീമാപള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്.
ആഹ്, ആഹ്
പോ എടയ്ക്ക് പിന്നെ
അങ്ങനൊക്കെ ടൈം സ്പെന്റചെയ്യൂല്ലേ അങ്ങനൊക്കെടൈം സ്പെന്റ് ചെയ്യൂലേറിയാ
പിന്നെ ഹോ കടുവാപ്പള്ളിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ?
ആഹ് കേട്ട്ട്ട്ണ്ട്.
ആഹ് അതും ഈ മുസ്ലിങ്ങളെ ഒരു പള്ള്യാ. വലിയ പള്ള്യാ. ആഹ് അവിടെയും പോ
അതെ
ആ
കുടുംബക്കാരൊക്കെ റി
ഓഹ് വരും വരും വരാ അല്ലാരും വരും ഇന്നലെ അനിയത്തിമാരും പിന്നെ സഹോരം വരും
ഉം ശനിഞായറൊക്കെ ആയതോണ്ട് വന്ന നിക്കാറൊക്കെ ഉണ്ടോ
അങ്ങ് പോയി നിക്കേന്നുല്ല ഞാൻ പോവും പോയിട്ട് ആഹ് വൈ രാവിലെ പോയിട്ട് വൈകുന്നേരംങ്കി വരും
അവരൊക്കെ വരാറുണ്ടോ
ഓഹ് അവരൊക്കെ വരും അവര് വെള്ളിയാഴ്ച ദിവസം വന്ന് വൈകിട്ട് വന്ന് ഞായറാഴ്ച വ വൈകുന്നേര ആവുമ്പോ പോകും പിന്നെ
ചോറിന് കറിയക്കാ
ആഹ് വന്നും
ആഹ് മീൻ തന്നെ അതോ
ആഹ്
മീനാണോ
മീനല്ല ചക്ക് ചിക്കനൊക്കെ വാങ്ങി ശരി ഉം
ഉം എല്ലാ ദിവസവും വേടിക്കു അതാ
ഇല്ല ഇല്ല എപ്പോഴെങ്കിലൊക്കെ ടിക്കും ഇന്നല പിന്നെ എന്നാ ഹസ്ബൻ് ഇവിടെ ആക്കി തന്നപ്പോൾ അങ്ങനെ സ്പെഷ്യല കാര്യങ്ങളൊക്കെ വെച്ച കൊറച്ച് ബാക്കിണ്ടായി
എന്ത് ജോലിക്കോന്നോ
അക്കൗണ്ടന്റ് സ്കൂള് സ്കൂള്
സ്കൂളിൽ ആഹ്
മമ്
പിന്നെ ശരി ഓഹ് ശരി